ആഹ കേൾക്കുന്നില്ലേ
ആഹ കേക്കുന്നുണ്ട് എന്തൊക്കെയന്ു ശേഷം സുഖണോച്ചാ എല്ലാ വിശേഷം
ഉ ഉ ഉ ഉ ആഹ ചായ ചെറുതായിട്ട് ടിച്ചോ പിന്നെ എവിടെ ങ്ങളൊക്കെ കുടിച്ചോ
കുടിച്ചില്ല ഞാൻ ചെറുതായിട്ടൊന്ന ഉറങ്ങി പണീറ്റേ ഉള്ളു
ഹ ശരി ഒരു മന്തപ്പ ഉണ്ടാവ അതെ തീരെ തീരെറങ്ങോ തീര ഇറങ്ങലുണ്ടോ
ഇല്ല ഇപ്പൊ കൊറച്ച ഫ്രീ ആയപ്പോ മുറങ്ങിയതാ ചെറിയൊരു മോഡണ്ട് ഒരു വയസ്സായ
ആഹ മോള ഇറങ്ങിയോ മോള ഇറങ്ങിയപ്പ കൂടെ ഇറങ്ങിയോ ഉ അഹ ശരി പിന്നെ മയക്കുണ്ടോ നാട്ടില്െ
മഴ ആഹ
ഉം ഇവിടെ വലയ മഴയൊന്ന വല്യ മഴയൊന്നുമല്ല പക്ഷെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പാറ്റി പോകുന്നുണ്ട് ഇപ്പ രണ്ട് മൂന്ന് ദിവസമായിട്ട് വലയ മഴയന്ന ഇല്ല വെയില തന്നെയണ് എന്നാ വെയിൽ
അങ്ങനെ തന്നെയന്നെയള്ളേ എിപ്പോ ചെറിയൊരു ചാറ്റിൽ മഴ പറഞ്ഞാല് പന്നെ മല്ല മഴയൊന്നുംല്ല മഴക്കാലന്നൊന്നും പറയാൻ പറ്റൂല
ആഹ് പർത്തില്ല
ആ അവസ്ഥയാണ്
ഉം രാത്രിയൊക്കുള്ള ഫുഡ ഒക്കെ ആയോ
ഇല്ലല്ല രാത്രി ചപ്പാത്തി വേണം
ഏർ കറിയോ കറി എന്താ ഉണ്ടാക്കണോ കറി ഉണ്ടാക്കണ ആ ഉ ആ അ രാ തിന്നാൻ നേരത്തെ ഇണ്ടാക്കുള്ളൂ അതോ നേരത്തെ ഉണ്ടാക്കി വെക്കോ
ഏ
നേരത്തെ ഉണ്ടാക്കി വെക്കുവോ അത ആ ടൈമിലേ ഉണ്ടാക്കുള്ളൂ
അല്ല ആ ടൈമില്
ആഹ് ആഹ് ആഹ് അയ്ശരി എല്ലാർക്കും ചപ്പാത്തിന്നേക്കും
എല്ലാരും ചപ്പാതി കഴിക്കില്ല ഉമ്മ അങ്ങനന്ന ചപ്പാതിിയകില്ല
ആ ആ അ ശരി പിന്നെന്താ ഒക്കെ വിശേഷം മക്കളൊക്കെ എടത്തന്നെ ഇണ്ടോ ഉം തല്ലൂടോ
തല്ല് കൂടാനുള്ളതല്ല കാരണം ഒരാള് ചെറുതാണ് ഒരാള് വലുതാണ് അതുകൊണ്ട് അതെ അതെ അതുകൊണ്ട് തല്ല് കൂടണപ്രായല്ല
എന്തേ
ചെറിയക്ക് ഒരു വയസ്സ് മൂത്താക്ക് എട്ട് വയസ്സ്
ൻ്റെ മക്കളും അങ്ങനെ തന്നെ എട്ട് വയസ്സന് വ്യത്യാസംണ്ട് പിന്നെ പക്ഷെ എന്നാലും ആഹ് മോള് ചെറുതായിട്ട് ലൂടെ ഉണ്ടാക്കാനൻ ആവാനിട്ട് എവിടെയൊക്കെ എട്ട് വയസ്സിന് വ്യത്യാസംണ്ട് എന്നാലും ഉള്ള സാധനം എടുത്ത് അവന ചെറിയ മോന മൂന്നര വയസ്സായി ണ് അപ്പ എന്നാലും എ ഓള എന്തെങ്കിലും സാധനം എന്തെങ്കിലും എടുക്കയാ അപ്പൊ തര തുടങ്ങോ ഓ എന്തെങ്കിലും സാധനം എടുക്കുബോ അതിന്ന് കരച്ചില് വിരിച്ച ഓളും കുറഞ്ഞ എടുക്കൂല ഓള്..
ആ ആ അ ഉള്ളരു വയസ്സിലായല്ലു അപ്പൊ അതുകൊണ്ട്
അ അതന്നെ ഒരു വയസ്സായിട്ടുള്ളൂ അ ഞങ്ങോട്ട് ഞാൻ പറ ആ ഞാൻ പറ എത്ര എത്ര വയസ്സിന് വ്യത്യാസണ്ട് ജ് മോളോട് എത്ര വലിപ്പം വെച്ചിട്ട് ഇജ് അയിനാ ഇതാക്കണം എവിടെ ഒരു കുറവുണ്ട് നാലഓള് കുഞ്ഞ എടുക്കും സാധനൊക്കെ എന്തെങ്കിലുംഒക്കെ എടുക്കും അല്ലെങ്കിൽ എന്തെ എന്തെങ്കിലും സാധനം ഒക്കെ ഉണ്ടാവും സോപ്പിട്ട് കൊണ്ടടുക്ക അയിന് ഓക്ക് അറിയില്ല ഓളെ പ്രായം അതല്ലേ അപ്പോ ഓൾക്
ആ അതെന്നെ അല്ല പഠിക്കുന്ന സമയത്ത് എന്തേലും എടുത്താലല്ലേ ഒര് അടിണ്ടാക്കും
ആ അതെ
അതവിടെും വരക്കെ ചെയ്യും അന്നേരം പിന്നെ അടിയന്നേക്കാൾ ആയില്ലല്ലോ ഒരുവയസ്സ്
ഉം അതെ മനസ്സില് ഇപ്പ ഇഷ്ട ഈ പ്രായത്തിലൊക്കെ നല്ല ഇഷ്ടായിരിക്കും ആ.. ഈ പ്രായത്തിലൊക്കെ അവർക്ക് നല്ല ഇഷ്ട ആ എന്റെ മോള് അതേമാതിരി ഓക്ക് ഭയങ്കര ഇഷ്ടയിന് ആ മോക്ക് ഭയങ്കര ഇഷ്ടമായിന് കുട്ടികളെ അ ഏത് കുട്ടികളെ കണ്ടാലും ഇവനെ ഒരു ഒരു വയസ്സ് ഓന് ഇങ്ങനെ മുട്ട് മണ്ടി പാഞ്ഞ്നടക്കുന്ന പ്രായമായതോട കൂടി പിന്നെ ഓന കിട്ടൂല ഇബള് വിചാരിച്ച കിട്ടൂലല്ലോ അപ്പൊ പിന്നെ ആ ആ പറ നോക്കൂല്ല അല്ലെങ്കിൽ വിചാരിച്ചങ്ങോട്ട് ഇങ്ങട് പറയുബോ ഓല് ഇഷ്ടപ്പെടു അത് അല്ലെങ്ക ഇ വേറെ ആരെങ്കിലും കുട്ടികാണ്ട പ്പളും ഇടുത്തടുകും ഇവരെ പറ്റൂല ഇന്നിട്ട് ഞാൻ പറയും ഉം അങ്ങനെ ഓൽക് ഓല ഇഷ്ടത്തിന് ഇങ്ങനെ നിക്കണ ചെറിയ പാവം അങ്ങനെ നിക്ക്ണ കുട്ടികളാകുമ്പോ ഇഷ്ടായിക്കും
ആ ആ ഓല് പറയുന്ന കേട്ട് ഓലതിൽ ഇങ്ങനെ നിന്ന കൊടുക്കുന്ന സമയം ഭയങ്കര ഇഷ്ടയിരിക്കും
ഉം ആ അപ്പൊ ഇന്നോട് ഇനി പെൺകുട്ടി മതിഓന് ആൺകുട്ടി ഓനായിട്ടാണ് നായിട്ടാണ് പറഞ്ഞേക്കാത്ത് വിചാരിച്ചിട്ട്ചെലപ്പോ നല്ല
പറയും ഉമ്മാ എനിക്ക് ആൺകുട്ടി വേണ്ടേ ആൺകുട്ടി വേണ്ട പെൺകുട്ടികളെ മതി പെൺകുട്ടികളെ മതിന്ന് അപ്പൊ ഒര്ക്ക് ആ രണ്ട് മോളന്നെ ബലൊരാ കളിക്ക് കിട്ടുള്ളൂ
ഉം അതെ ഇവൊക്കും തന്നെ ഭയങ്കര ഇഷ്ടയിനു പെൺകുട്ടിയ്മ്പോ ആൺകുട്ടി ന്ന് പറഞ്ഞപ്പോ പിന്നെ പിന്നെ ചില സമയത്ത് നല്ലത നല്ലെ ഭയങ്കര ഒരുമയിരിക്കും ഇപ്പം മെല്ലെ അങ്ങനെ രണ്ടാളും കൂടി ടൈമിലും
ആഹ് ആഹ്
പിന്നെ
പിന്നെ എന്തൊക്കെയാണ് ഇങ്ങക്ക് രാത്രി എന്താ ചോറ്നെയ ആണോ കഴിക്കാ
ആ ഞങ്ങള് ചോറ്ന്നുംല്ല കഴിക്ക ചിലപ്പോ ഹസ്ബൻഡിന് ചിലപ്പോ നല്ല കറിയൊക്കെ ഇണ്ടകിൽ ചപ്പാത്തി ചപ്പാത്തിയാണ്ഇഷ്ടം കൊഴപ്പം അങ്ങനെ നിർബന്ധം ഒന്നുല്ല ന്നാലും ചിലപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കും ചപ്പാത്തി ഇപ്പ ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞണ് ഉച്ചക്ക്ഒക്കെ ഓരോ ഒപ്പിക്കലായിന് കറി നാളെ നോമ്പ്ണ്ടഅവിടെക്കെ ആഹ് അപ്പൊ ഞാൻ കറി വെക്കാണ് വച്ചൊണ്ട്ക്കുകയാണ് ഇപ്പ രാത്രികക്ക് ചപ്പാത്തിണ്ടാക്കിയ മതി ആ ഞാ ആ ഞാനിപ്പ ആദ്യക്കെ ചോറൊക്കെ നേരത്തെ ആക്കിക്കും ഇപ്പൊ ഞാൻ എന്തെങ്കിലും ദോഷ പക്ഷെ ചോറ് തിന്നാൻ കഴിയൂല പണ്ടത്തെപ്പോലൊന്നും വേറെന്തെങ്കിലും അപ്പ ഞാൻ ആഹ് പണ്ടൊക്കെ നമ്മളെല്ലാം ചോറും അതന്നെ നിർ ബന്ധനിയാലോ വേറൊന്നും കഴിക്കലൊന്നുമില്ലേനി ചിന്തന്നല്ലേനിയോ
അതെ അതെ ആഹ് കഴിച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരു ന്നേ ചോറ് കഴിച്ച് കൂടാ ഡയറ്റിംഗ് അങ്ങനെ തുടങ്ങി പ
ആഹ് ആഹ് അതെ ഇപ്പൊ ഞമ്മള് കുഴപ്പം അപ്പൊ ഒരു ഞാൻ എന്തെങ്കിലും കടിയൊന്ന് ഉണ്ടാക്കാന്ന് വിചാരിക്കണ്ട് ചായക്കടി പോലൊന്ന് ദോശയൊ ഇതായാ ചൂ അപ്പ ചൂട് കൊടുക്കായാലും കറി ഉണ്ടാക്കി വെച്ചാലും പത്തിരി ഒക്കെ ആണെ പരത്തി ഉണ്ടാക്കല നോമ്പിനൊക്കെ ചെലപ്പോ കഞ്ഞി പലേ എന്തേങ്കിലൊക്കെ അങ്ങട്ട് ഒപ്പിക്കും വേണ്ടിവരൂല്ലല്ലോ ആ ടൈമില് എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല ആ ടൈമില് എന്നാലും പിന്നെ കഴിക്കണല്ലോന്ന് വിചാരിച്ചിട്ട് കഴിക്കണതാ ഉം പിന്നെ
വേറെ എന്തൊക്കെയാണ്
വേറെ എന്തൊക്കെയ ഇങ്ങനെ പോണ് എന്തേലും ചെയ്യണ്ടോ വേറെ എന്തെങ്കിലും ചെയ്യണ്ടോ
വേറെ എന്താ ചെയ്യണ്ടത് ഇതിലും വലിയ ജോലി വേറെ എന്താ ഉള്ളത്
ലോകത്തിൽ ഏറ്റവും ആ സാലറി കിട്ടാത്തെ എവിടെയും പരാതിയും പണിഷ്മെന്റ് ഒന്നും നോ ക്കാണ്ട് മുന്നോട്ട് നീങ്ങുന്നതാണ്
ഉം അതെ എപ്പോഴും ഉള്ള വർക്കാണെങ്കിലും ടൈമില്ല ആ അതെ അതെ ആ അത് തന്നെ അത് തന്നെ എപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കണ് ഇതൊന്ന് ഇതായിണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പറ്റിണ്ടോ നമ്മളെന്തേലും ആ ഒന്ന് മാറി നിന്നാൽ ഒന്ന് മാറി നിന്നാല് അപ്പൊ എല്ലാത്തും നമ്മള് വേണ്ടി വരൂല്ലോ എങ്ങനെ വിളിക്കാന്
ആ അതന്നെ ഞാൻ അങ്ങനെ വിചാരിക്കും ഇപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞി ട്ട് വരുമ്പോ നമ്മടെ ഹസ്ബൻഡിന് എങ്ങനെയായാലും നമ്മളെ കാട്ടിലും അഞ്ചെട്ട് വയസ്സ്
ഏ ഉണ്ടാവും ഓ ഇപ്പൊന്നും ഉണ്ടാവില്ല നമ്മടൊക്കെ സമയത്ത് എന്റെ സമയത്ത് നിങ്ങക്കൊക്കെ ഉണ്ടായിനി ഇപ്പൊക്കെ വല്യ പ്രായ വിത്യാസം ഇല്ലല്ലോ
ആ ഇപ്പൊ വലിയ പ്രായവിത്യാസം ഇല്ല എന്നാലും ഇപ്പ നമ്മളതിലൊക്കെ അപ്പം ഓരപ്പഴും ഒരു വീട്ടില് ചേർമോനാ
ആഹ അതെ ഇപ്പോഴ എല്ലാത്തിനും വേണം ഞാനൊക്കെ എല്ലടത്തും കയ്യിൽ കൊടുക്കണം ആ
പതിനെട്ടു വയസ്സില് നമ്മള അവിടുത്തെ ആന്ററി ആായി മാറി ആ ഒരു മുപ്പത് വയസ്സുള്ള അതെ നമ്മൾ അവരെക്കാട്ടി ചെറുതാണെന്നോ അങ്ങനൊന്നും ഒന്നുമല്ല ഞാൻ ഇന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് എന്തൊരു എന്താ പറയാ നമുക്കൊന്നും എവിടെൊന്നും ഇല്ല
ആഹ് അതന്നെ അതന്നെ അങ്ങനെ ഒരു ജീവിതം
അതന്നെ പിന്നെ ഇങ്ങനെ നമ്മള്
ഉ ഞാന ഇവിടക്കെന്റെഹസ്ബൻന്റെ എല്ലാംകൈലും അങ്ങനെ എല്ലാം ഇവിടെ വിടെ തവിടെ ഡ്രസ്സ് താരം എന്ത് അവിടെ അവിടെ ഉണ്ട്ന്നൊക്കെ അറിയാം നമ്മള എവിടെ്യ ക്ക നമ്മള ഇവിടെ ആ എവിടെ ചോ ഇപ്പംന്റെ ഡ്രസ്സോടെ ന്റെഷർട്ടോടെ നമ്മള എടുത്ത്ടുക്ക നമ്മള് മടക്കി വെക്കലേ എവിടെ എന്ന് വെക്കനോട്തന്നെ
അല്ല ഇത് ഇത് നമ്മള് ചെയ്യണം എന്ന് നമ്മളൊരു കുഞ്ഞുണ്ടായാല അത് നമ്മൾ തന്നെ ചെയ്യണം അവിടെ നമ്മുക്ക് തെറ്റു പറ്റാൻ പാടില്ല ഇപ്പം അവരെന്തെങ്കിലും ചെയ്താൽ നമ്മള് ചീത്ത പറഞ്ഞാലോ നമ്മള് എന്തെങ്കിലും ഇതാക്കി പ്രശ്നായി കാരണം ഞമ്മള് ഈ പ്രസവം കഴിഞ്ഞപ്പ്‌ള്ക്ക് ന മ്മള് ഉമ്മയായി മാറി അവ്ടെ നമ്മള് പ്രായത്തിനോ ഒന്നിനും ഒരു സ്ഥാനവുംല്ല
ഉം അതെ
അതൊക്കെ എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും ച്ചാല്
ഇപ്പൊ കേൾക്ക്ണ് ണ്ട് റെഡി ആയിട്ടോ പോയി ചോയിക്കുമ്പോ ഞമ്മളാ മൈന്റ് എടുക്കുമ്പം തെരെ നമ്മളാ ആ ഫസ്റ്റിലെ ടൈം നമുക്ക്‌ ഇത് വരെ ഉൾകൊള്ളൻ കഴിയൊ ഇപ്പൊക്കെമ്മക്ക് ശീലിച്ചു പോയി ആ ഒര് സ്നേഹത്തിന്റെ പേരില് അങ്ങട്ടും ഇങ്ങട്ടും
അതന്നെ പരസ്പരം മുന്നോട്ട് മനസ്സിലാക്കി ചെ
ഉം ആ ഇപ്പൊ തന്നെനാന് ഓ ഓല് ഞമ്മക്കു ചെയ്ത് വേറെ കോലത്തില് ചെയ്തു തര്ണ് ണ്ട് അത് ആ ചെയ്തു തരേണ്ടേ അതന്നെ ഇപ്പൊ മ്മക്ക് പ്രശ്നല്ല ലെന്തും ഞമ്മക്കാ ഒരു ഒര് പ്രായംണ്ട് അന്ന് ഞമ്മള്ടെ ഒരു ഒരു കു കുട്ടിയൊക്കെ ണ സമയത്ത് ഞമ്മള്ടെ റി ക്കിയാവുലല്ലോ പിന്നെ അപ്പൊ പകച്ച് നിക്ക്‌ണ ഒര് സമയ്ണ്ട് ഒന്നിനും ഒരിതില്ലാതെ ഉം പ്പ പിന്നെ കൊയപ്പഒന്നുല്ല അപ്പൊക്കെ കൊറെ ആയിക്കാണ്ട് സ്തിരം മനസ്സിലാ ങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിങ്ങോട്ടും മനസ്സിലാക്കി ഞങ്ങളന്നെ പറയും ഇങ്ങള് കൊറെ നന്നായി റയും ഞാന് ഇന്നോട് റയും ജ് കൊറെ നന്നായിണ്ണ് അറയും രണ്ടാളും അങ്ങട്ടുംഇങ്ങട്ടും പ്പ കൊറെ മനസിലാക്കി അപ്പ അപ്പ അങ്ങനെ പോണ് ഉം ആഹ് ഓക്കെ ആഹ് ആയിക്കോട്ടെ
ഉം ചായ കു